ആ എന്താ വർത്താനം സുഖാണ് എന്താ പാട്
ഇവിടെയും സുഖാണ് കൊഴപ്പൊന്നു ഇല്ല മഴയൊക്കെ ഉണ്ടോ?
ഇന്ന് പെയ്തിട്ടില്ല
ആ ആ ആ പിന്നെ ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു. മഴ ഉം ഉം
സ്കൂൾട്ട് വന്ന് ലെ
പോന് പോയിട്ട് വന്ന്
ആ എത്ര ആളാണ്?
ഒന്നാം ക്ലാസ്സില്
ആ ആ
പിന്നെ യാത്രകളൊക്കെ പോകാൻ പോന്നുണ്ടോ പോകാൻ ഇഷ്ടമാണോ?
ആ പോകാൻ ഇഷ്ടാണ് ഞങ്ങളിപ്പോ വെക്കേഷനിൽ പോയി
പോയി എവിടാ വൺ ഡേ ട്രിപ്പോ അതോ?
ഇവിടെ അടുത്താണ്.
അടുത്ത് ആ ആ ആ
വേഗം മൂന്ന് മണിക്കൊക്കെ പോയിട്ട് രാത്രി ഏഴ് മണിക്കൊക്കെ വരത്തക്ക രീതീല് അങ്ങനെ പോയി കുട്ട്യാൾടെ പാർക്കും ഒക്കെ ആ ആ അങ്ങനെ പോയി
ഓ അവർക്ക നല്ല
വെജിറ്റബിൾസ് ഒക്കെണ്
ഇല്ലല്ല അങ്ങത്തൊന്നുംല്ല സ്ഥലല്ല ആകെ അഞ്ചരസെന്റ് സ്ഥലംള്ളൂ അപ്പൊ കൃഷിയുള്ള സ്ഥലല്ല ആ ചിലർ പിന്നെള്ള സ്ഥത്ത കൂടെക്കെ വെക്കണ്ട
ആ ടെറസിലൊക്കെ വെക്കാല്ലോ
ഞനൊന്നും ട്രൈ ചെയ്തിട്ടില്ല
ഉം ഉം ഉം ഉ ആ ഉ ആ സാധാരണ ഈ സ്ഥലം കുറ ഉണ്ടെങ്കിൽ പ്ലേസ് നമ്മുടെ ടെറസിന്റെ മേ
ആ ആഹ അങ്ങനുണ്ട് അന്നപ്പ ഒഴിവ് വണ്ട ഇതിനി ഇപ്പ നക്കാനും അതിന് വെള്ളം ഭാരാണ് നമ്മക്ക് വീട്ടിലെ പണികള് തന്നെ ഇണ്ടാവും
അതെയതെ ഉം ഉം
അവിടെണ്ടോ
ഇവിടൊണ്ട്
ഏ ഈ വെച്ചതാ
ഞങ്ങള് എല്ലാരും കൂടെ പരിപാലിക്കും ഞങ്ങടെ വീട്ടിലുള്ള വീട്ടിൽ ഞങ്ങളുടെ പിന്നെ ചേന വെച്ചിട്ടുണ്ട് വാഴയുണ്ട് പിന്നെ കപ്പ കപ്പ അറിയാമോ അപ്പാ ആ കപ്പയുണ്ട് പിന്നെ പയറ്
ഇങ്ങനെ
ഞങ്ങളോടെ റംമ്പുട്ടമരുണ്ട് ആ ആഹ് ആഹ് ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായി കായിക്കാൻ തുടങ്ങീട്ട്.
ആ ഹാ ഹാ ആ നിറയെ പിടിക്കുവോ
ആ രണ്ടുമരണ്ടായി അത്യാവശ്യം ഞങ്ങക്ക് തിന്നാനും കുറച്ചൊക്കെ പുറത്തും കൊടുക്കും അങ്ങനെയൊക്കെ പ്രാശം തോനെ തിന്ന് ഇല്ല വിൽക്കൊന്നുമില്ല അങ്ങനെയല്ല അയൽവാസികൾക്ക് കൊടുക്കൂല്ലേ പിന്നെ നമ്മള് കുടുംബക്കാരിക്ക് അങ്ങനെയൊക്കെ
ആഹ് അത് പക്ഷേ ഇല്ലി കിളിച്ചു വരുമ്പം ഇല്ല വവ്വാല് വരത്തില്ലേ വവ്വാല് അത് കഴിക്കാൻ
ല്ല തോന്നുണുന്നട്ടങ്ങനെ വരവില്ല
അല്ല സാധാരണ നമ്മളീ യാത്രക്കൊക്കെ പോകുമ്പോഴേ ഇതിങ്ങനെ കിടക്കുമ്പം നെറ്റ് വിധിച്ചേക്കുന്ന കാണാം
ഉം
അതിന്റെ മേൽക്കൂടെ ആ മര മരം ഫുള്ള് നെറ്റ് കവർ ചെയ്ത് വെച്ചേ ന്ന കാണാം ഈ വവ്വാലും കിളികളും ഒന്നും കൊത്താണ്ടിരിക്കാനായിരിക്കും ചെയ്തു വെച്ച അവിടെങ്ങനെ ശല്യൊന്നും ഇല്ലല്ലേ ആഹ് ഹ ഹ ആ
ഉ ഇതുവരെ കണ്ടെത്തീട്ടില്ല ലെവല്
കണ്ട കറിഞ്ഞ കാണ ട്ടിലോടെ ഉണ്ടെന്നുള്ളത് നല്ല മധുരള്ളതാ
ആ രസുണ്ട് ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ട്ടാ ആ
അത് പക്ഷെ ഈ പിള്ളേര് കൊച്ച് പിള്ളേരാണെങ്കിൽ അത് പിന്നെ അതിന്റെ കുരു എടുത്തിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ
അങ്ങനെ കടിച്ചാ കിട്ടും നേരെ കടിച്ചാ കിട്ടും കൊച്ചു പിള്ളരൊന്നുല്ല യു കെ ജിയിലൊക്കെ എത്തണ എത്തിയ
ആ ഹാ ആ അറിയാവന്നുള്ളേ ആ ഹ് അല്ല പണ്ടന്നെന നമ്മളൊരു നമ്മളൊരു ന്യൂസ് കണ്ട ന്നല്ലോ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ എടുക്ക് വെച്ച് ഇ റംമ്പുട്ടാൻ എടുത്ത് ഇതോടെ എടുത്ത് തൊണ്ടെ കുരുങ്ങിന്നും പറഞ്ഞ്
ആഹ് അങ്ങാ അതും പേടിയാണെങ്കി ഈമ്പി തിന്നണ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോ ഇവരൊക്കെ അങ്ങനെ കടിച്ചെടുത്ത് തിന്ന് അങ്ങനെ കുരു വേ കരയുന്നത് വരെ ചിലത് കുരുമേന്ന് കിട്ടാത്തയിറ്റംസ്. ണ്ടാവും ഇത് കുരുമേന്ന് വേഗം ആ ഇട്ടിരിക്കും ഇത് കുരുമേന്ന് നേരെ കിട്ട
കിട്ടും ആ ആ ആ അപ്പൊ നല്ലയിറ്റം ആണ്‌ സ ആ അവിടെ റബ്ബറൊക്കെ ഉള്ള പ്രദേശം
അതെയതെയതെ
അപ്പൊ ഈ അല്ല ഉണ്ട് ആഹ് ഈ വക കാ ട്ട് പന്നിയുടെ ശല്യൊക്കെ ഉണ്ടോ
ഇല്ല ഇവർക്ക് അങ്ങനെ എത്തിട്ടില്ല
ഇല്ലില്ല ആ ആ ആഹ് പിന്നെ പൂച്ചെടികളൊക്കെ വെക്കുന്നുണ്ടോ ഉം പൂക്കള് പൂച്ചെടികൾ അതോ ഇലയുടെ കളറുള്ള ഇലകളാണ്
ഇല കളറുള്ള ഇലകളും ഉണ്ട് ചിലത് പൂക്കളുള്ള ചെടികളും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്
ആ വെറൈറ്റി പൂവല്ലോ ഉണ്ടോ
ഒക്കെ നമ്മളീ പ്രദേശത്തൊക്കെ കണ്ടിട്ടുള്ള പൂവള് തന്നെയാണ് അല്ലാതെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല
തന്നെ വാങ്ങിവെച്ച്
വാങ്ങിയിട്ടൊന്ന അല്ല അങ്ങനെ തൈ കിട്ടുമ്പോ അങ്ങനെ എവിടുന്നേലുക്കെ കിട്ടുമ്പോ അങ്ങനെ കൊട്ന്ന് വെച്ചാ അനെണ്ടോ
റോസ ഒക്കെ ഉണ്ടോ
ഇല്ല റോസ് ഇല്ല റോസന്ന പിടിച്ചിട്ടില്ല ഞങ്ങള് അയൽവാസികളോട് ഉണ്ടേ റോസ് പൂ നിറ ഒരു പത്ത് പതിനഞ്ചക്കനക്കെ ഒരു ദിവസം വിരിയും പക്ഷെ നമ്മള് സ്കൂള് ഉണ്ടല്ലോ എന്താ ഇ അതിന്റെ ണ്ടേ ചാച്ചാജിയുടെ അയിന് നോക്കിയറോ ഒറ്റ എണ്ണം കാണൂല
ആണോ
അല്ലെങ്കിൽ പത്ത് പതിനഞ്ചെണ്ടൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിക്കണണ്ട അന്നത്തെ ദിവസം അന്വേഷിച്ച് നടന്ന് നടന്നാ എവിടുന്ന് കിട്ടുല്ല
അതെ അതെ അതാ അങ്ങനെ ഉണ്ടല്ലോ അതങ്ങനെയ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സാധനം കിട്ടാനില്ല അല്ലാത്തപ്പം ഉം നിറയെ ഉണ്ടാവും
ആഹ്
അതിപ്പ ഇവിടെ ഇവിടെ എണ്ണ കാച്ചാൻ വേണ്ടി ചെമ്പര ചെമ്പരത്തി പൂ ഉപയോഗിക്കും അപ്പം അല്ലാത്തപ്പഴിങ്ങനെ ഇത് കിളിച്ച് നിക്കണേ കാണാം എണ്ണ കാച്ചണ സമയമാകുമ്പോ നോക്കുമ്പോ
ആ അതാണ് അത് ഞമ്മള് വീട്ടിലെ ഉണ്ടാക്കുയാണെങ്കിലും ഉള്ള കുട്ടികൾക്ക് എന്തേലും ഉള്ള സാധനം നമ്മുടെ വീട്ടിൽ ഉള്ളത് വേണ്ടേല്ല അത് എന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സി തേണ്ടേരും അതൊക്കെ അത് അതേപോലെ
ആവശ്യണ്ടെങ്കി ഒന്നും ഇണ്ടാവില്ല മ് പിന്നെ പ്രത്യേകിച്ച് സ്റ്റിച്ചിങ്ങോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടോ
ഇല്ലല്ല അതൊന്നും ചെയ്ത ട്ടില്ല ചെയ്യലുണ്ടാവൂല്ലേ
ആ നമ്മളത് മാത്രം
ആഹ് അങ്ങനെ അടിച്ചിട്ട്യാലും കാര്യണ് പൊറത്ത്ക്കൊന്നും കൊട്ത്തില്ലേലും നമ്മളാവശ്യ
ഉ ആഹ നമ് പുറത്ത്ന്ന് തക്കുവായിരുന്ന് അതായത് കല്യാണത്തിന് മുമ്പൊക്കെ പുറത്ത്ന്ന് എടുക്കുവായിര്ന്ന്
ഉം ഉമ്മ ഫൈമിനോട് കുളിക്കാൻ പറയ്
ബ്ലൗസൊക്കെ തയ്ക്കുവായിരുന്നു അപ്പഴ് ബാക്പെയ്നുണ്ടായ്രുന്നു ആ അങ്ങനെ ബാക്ക് പെയിൻ വന്നിട്ട് പറ്റാണ്ടായി അപ്പ ന്നമ്മളത് മാത്രം
അപ്പ അത്യാവശ്യം തുന്നാനൊക്കെ അറിയാം
ആഹ ചെയ്തുട്ടുണ്ട് നമ്മളെആയാലും ചെയ്യാൻ മടിയാണ് ഇപ്പൊരു
ആ തുണി കിട്ട്യാ നമ്മളല്ലാതെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ചെയ്യാന്ന് വെച്ചാ
ആ കുട്ടിയളങ്ങനെ ഓരോ കീറി തേതു ഇതൊക്കെ കാണുമ്പോ തോന്നും ഒന്ന്പഠിച്ച്ട്ടൊന്ന് എന്റെ ഈ ഒര് ഫോമൊക്കെ അടിക്കാണ്ടാവില്ലേ അപ്പഅമ്മളെന്തെങ്കിലും അടിച്ച്ടാനെന്നാകെ പക്ഷെ എനിക്കത് ആലോയ്ക്കുമ്പോ ദേഷ്യാണ് ഈ മെഷീൻമിരുന്ന് ചൗട്ടണ കാര്യക്കെ
ആഹ കീറുന്നതൊക്കെ തെക്കാ
ഹാ ഹാ അതാണ് ആഹ അതാണെയ് ചെലപ്പോ ആളത്തനെ കിട്ടാണ്ടാവൂല അടി ചാൻ കൊടുക്കാനൊന്നും നമ്മളീ കുഞ്ഞു കുഞ് സാധനങ്ങ ങ്ങളൊന്നും എടുത്തിട്ട് ഇ ദൂര വൈക്ക് കടേലൊന്നും കൊണ്ടയ് കൊട്ക്കാനും പറ്റില്ലല്ലോ ആഹ് തെ അതെ നല്ല നല്ല ഐറ്റംസ് ചുരിദാറടിക്ക അങ്ങനെയൊക്കെയാണങ്ങെ പിന്നെ കൊഴപ്പല്ല നമ്മളെ കീറ പാറകളൊന്നും കൊണ്ടോ യ് കൊടുത്താല് ഒരിതുണ്ടാവില്ലല്ലോ
ഉം
ഉ നാളെ കുടി
വേറെ എന്തെങ്കിലും ഹോബീസോ അങ്ങന എന്തെങ്കിലും ഉണ്ടോ
പ്രത്യേകിച്ച് പറയാനൊന്നുല്ല
ഉം ഉ കുക്കിങ്
കുക്കിമത്യാവശ്യം ചെയ്യും മല്ലാതെ അങ്ട്ട് അയ്മെ അടിറ്റായ്ട്ട് അങ്ങനെയൊന്നുല്ല അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടക്ക് ചെരി ച്ചെ ക്കെ ചെയ്യപ്പൊ പ്ലോ ഫ്ലോപ്പായി പോയപിന്നത് പിനയ്മക്ക് തിരിയാൻ തോന്നൂല്ല
അത് നന്നായി കഴിഞ്ഞാൽ പിനേം പിനേം ചെയ്യാൻ തോന്നും
അതെ അതെ അതെ ആ
ഉം
പക്ഷെ ഒരു ഒരു തവണ നന്നാവുന്ന സാനം പിന്നെ ഒരു തവണ ഫ്‌ളോപ്പായി പോവാറുണ്ട്
ആ
ആ ആ എനിക്കങ്ങനെ വന്നിട്ടുണ്ട്
ആഹ
നമ്മൾ ആദ്യയിട്ട് ഉണ്ടാക്കുമ്പോ കൊറച്ചേ എടുക്കു കൊറച്ചേ ഉണ്ടാക്കു ആദ്യായിട്ട ഉണ്ടാക്കുവല്ലേ പരീക്ഷിക്കാനും കൊറച്ച ഉണ്ടാക്കും കൊറച്ച ക്കുമ്പ ഈ സംഭവം അ വേറെ ടേസ്റ്റ് ആയിരിക്കും അത് തന്നിട്ട് നമ്മൾ അടുത്ത തവണ കൂടുതല
കൂറുതെ കൊറെ എടുക്കും അപ്പ ശരിയാവൂല ആഹ ഇ ആഹ ഇണ്ട് നോക്കിോക്ക്
ആ അപ്പൊ ഇനിയിപ്പോ പിള്ളേർക്ക് ഹോംവർക്കക്കൊക്കെ ഇല്ലേ
ഇന്ന് നാളെ ക്ലാസ്സില്ലല്ലോ അപ്പൊ ഇന്ന് ചെയ്യൂല്ല ഇന്ന് ഞാൻ എൻന്റെ വീട്ടിലാണ് അപ്പൊ അവര് സ്കൂൾ വിട്ടിട്ടേ ഹസ്ബൻറിിന്റെ വീട്ടിൽ ഇറങ്ങിട്ട് ് അവിടെ ബേഗ് വച്ചിട്ട് അങ്ങോ് പോയി നിിക്കണ് ഒരിക്കറ എവിടെ ബേഗ് കൊണ്ട് വന്നാ പഠിക്കേണ്ടിയിരന്ന് അപ്പൊ വേഗംല ബുദ്ധിക്ക് അലിച്ചു വേഗം അട വഴിച്ചിട്ട്ഓല ഇങ്ങോട് പോകുന്നു ഉ നീ നാളെ അവിടെ ചെന്നിട്ട് വേണം ശരിയാക്കാന്
മൂന്ന് ദിവസം ഞാാനിപ്പിച്ച അവധല്ലേ
മൂന്നു ദിവസം ഒന്നുമല്ലേ ഞങ്ങക്ക് നാളെയും കൂടിയേള്ളു ശനിയ ഉണ്ട് ഞങ്ങക്കിവിടെ
ഓ ശനിയുണ്ടോ
എന്നാ ശരിട്ടോ
ആഹ ഓക്കെ ഓക്കെ